ഹലോ ആ കേട്ടില്ലേ
ഓ-
ഉം ഒക്കെ സുഖം ഒക്കെ സുഖം
ആ
എന്തങ്ങെനെ
സുഖാണ് കൊഴപ്പൊന്നുല്ല എന്താ രോഗങ്ങളൊക്കെ ഉണ്ടോ
ഇല്ല ഇപ്പം ഇതുവരെ ഒന്നും ഇല്ല ഇല്ലാതൊക്കട്ട് അങ്ങനെയ ഒ പോട്ട കുറച്ചൊക്കെ നമുക്ക് ഒന്നാകത് എല്ലാം
ഇപ്പൊ ഒരു വൈറൽപ്പനിയും വൈറസൊക്കെ ഉണ്ടല്ലോ
അടുത്തല്ലാം അങ്ങനെ ഓരോരുത്തരെ വിളിക്കുമ്പോൾ നല്ല പനിയാണ് പനി വിട്ടാലും ക്ഷീണം വിടണില്ല
ആഹ് ആഹ് ഇപ്പൊ ഒരു അങ്ങന ഒരു പനി വ്യാപിച്ചിണല്ലോടത്തും
ഓ അധിക സ്ഥലത്തുണ്ട് ഇപ്പംനിപ പറഞ്ഞൻ നിപ വരുന്നുണ്ടല്ലോ ഉം ഞാൻ പറയാ കാലം കഴിയാനുള്ള ഓരോരോ രോഗങ്ങളാണ്
അത് തന്നെ
ഇപ്പത്തെ എന്താന്നോ പെരുമാറ്റം കൊറവ് പറഞ്ഞിട്ട് കാര്യല്ല ഇപ്പൊ അസുഖങ്ങള് കണ്ടമാനല്ലേ
ആ
നമുക്ക് തടി ഇളകികണ്ടില്ലേ അതുപോലെ -
പണില്ല അത് തന്നെ ഇപ്പയിനി മറ്റേ ജിമ്മിൻ- ന്റെ എക്സൈസുകള് വർദ്ധിക്കും
ആ അത് ചെയ്താലും അസുഖങ്ങൾ തന്നെയാണ് ഹോസ്പിറ്റൽ ഇത്തത്തൊരു തെരെക്കെന്താ നമ്മള് എ-
അത് നല്ലോ വ്യാപിച്ചിണില്ല ഈ ജിമ്മിന്റെ ഈ അങ്ങനത്തെ ഷോ
ഓഹ് കണ്ടമാനണ്ട് അയിന് പൈസ കൊണ്ട് തള്ളീനേന്- ഇപ്പൊ ആണ് ഇപ്പൊ വിടെ ഇറങ്ങിയാലും പെണ്ണുങ്ങൾ തന്നെയല്ല ന് ഈ പറഞ്ഞ നമ്മളൊക്കവസ്ഥ തന്നെല്ലേ ഒന്നും വാണ്ട. ഒരങ്ങാടി എറങ്ങിക്കെക്കണ്ടി
അവിടിം പെണ്ണുങ്ങള് എല്ലോട്ത്തും പെണ്ണുങ്ങള തെന്നെ.
വണ്ടി ഓട്ടുവാണെങ്കിലും അതും അതന്നെയാണ്.
ഉ എല്ലത്തിനും പെണ്ണുങ്ങൾക്കാണെ ആനുകൂല്യങ്ങള് ള്ള്.
ആണ്, അവര് ആനുകൂല്യങ്ങള് ണ്ടായോണ്ട് ചെലപ്പോം കുടുങ്ങാണ് ചെല സമയത്തെ.
ആ
ഇപ്പൊന്റെ പുത്യാപ്പളറിൻ ങ്ങൾക്കൊക്കെ ടൂറോകാൻ നല്ല സുഖ, കെ എസ് ആർ ടി സി ലങ്ങട്ട് കേറി പോയോ
ഹാ പ്പൊ സൗജന്യ യാത്രണ്ടല്ലോ.
ാ പറ അയിോണ്ട് ഞങ്ങള് പോയിട്ട് കാര്യംണ്ടോ പോ മണിങ്ങളെ പോക്കറ്റ് ഇല്ലല്ലേ യിച്ചു അതിന്ങ്ങള് വേറെ പോരൻെറ? അത് ഞങ്ങ എന്റെ ബിസിനസിന ഇറങ്ങണംന്ന് പറഞ്ഞേ
ആ
അപ്പൊ അതന്നെ.
അപ്പൊ ഓലക്ക് ആണുങ്ങൾക്ക് ഭയങ്കര വിവാദം ആയിരിക്കുന്നല്ലോ ഓക്ക് പെണ്ുങ്ങൾക്ക് മാത്രം സൗജന്യം എന്താ അങ്ങനെ പറ്റൂലല്ലോ പറഞ്ഞിട്ട്
ഉം ആ അയതുപോലും പറഞ്ഞല്ലേ ആദ്യം പറഞ്ഞ് ഞാനും പെണ്ണും തുല്യരാണെന്നും പറഞ്ഞിനി പിന്നെ എന്തുകൊണ്ട് പെണ്ണുങ്ങക്കു സ്വന്തായിട്ട് ബസ് ഇതാക്കുക ചെയ്യണ്ടേ അങ്ങനെ ആ എ എന്താന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് പിടിത്തടി കിട്ടൂല്ല നമ്മളെ പെണ്ണുങ്ങളെ. അങ്ങനേലും ഓല് കൊറച്ച് കാശ് കാശ് കൊടു ത്താല് കെഎസ്ആർ ടി സി ങ്ങളെ സമ്പത്ത് അങ്ങനെ പോണൂലെത്രേണ്ട്.
ആ
നഞമ്മള് പേടിച്ചെറുകി നിക്കണല് കൊറച്ച ആളെ ഉണ്ടാവുള്ളൂ
ആഹ ഒതിലിങ്ങനെ കാണലോ ഓരോരുത്തും പോയതും അതിന്റെ കെറ്റ് കൊടു വരുന്നതൊക്കെ. അയിന് എന്തൊക്കെ വാർത്ത തന്ന അതിനനുസരിച്ച് ആൾക്കാാര് ഇറങ്ങണണ്ട്
എന്ത് ഇപ്പ ബസ്സിനൊക്കെ എല്ല തിരക്ക എത്രയാന്നോ ഞാൻതുവരെ പോയക്കില്ലട്ടോ പ്പൊനാലുസ് സായത്തുള്ളള്ള ഇറങ്ങിയി് തഞ്ഞിട്ട് കാര്യമല്ല അപ്പോ ഒരടുത്ത് ടിക്കറ്റ് ഇങ്ങനെ വിടണ്ട് ഞൻ കയറി ാ പോയി വയനാട് വയനാടെത്തി മറ്റെട്ത്തെത്തി എ ന്നിവേണ്ട ഇങ്ങനെ, വണ്ടി കൂലി വേണ്ട ആ കൂലി കൊണ്ട് നമുക്ക് ഭക്ഷണം ഫുഡ് അങ്ങനെ ഉണ്ടാവും ആ പൈസ വണ്ടേ
ആ അയും ആൾക്കാാര് ഇറങ്ങ തന്നെല്ലേ വെറ
ഞ ഇറങ്ങന ഏ അല്ല അയിന്നൊന്നല്ണ്ട് ഇറങ്ങി തന്നെയാണ് ഇപ്പെന്ത് പറഞ്ഞാലുതന്നെ. എന്ത പപാണ്ട കട ക്കൊ ന്നാണുങ്ങൾക്കണ്ടടുക്കാൻ വയ്യല്ലോ പെണുങ്ങളൊ
അതൻ എല്ലാത്തിനും അതൊ ഒരു ഡ്രസ്സ് എടുക്കാനാണെങ്കിലും വേറെ ലൈനാണെങ്കിലും യൊക്കെ അങ്ങനെ തന്നെ എല്ലായിടത്തും പെണ്ണുങ്ങളന്നെയള്ളേ
അല്ല പെണ്ണുങ്ങള്ൾറങ്ങാ ഞ്ഞാ സംഗതി നട ക്കൊന്നുല്ല, അതും വാണം ചിന്തിക്കാൻ പ്പ നമ്മളൊരു ബാങ്കില് പോകാണെങ്കി ആണുങ്ങളെ കാലും കൈ്യും പിടിച്ചാലുല്ല തെരാ അപ്പ ചെലപ്പം കരുതും നമ്മളാണ്ടെറങ്ങി അത് ശരിയായി വന്നാ പിന്നല്ലേ അത് ശരിയാക്ക എത്ര പണിയള്ളേ ഇന വെക്ക ആഹ് ഇഞ്ഞ് ങ്ങളെന്നെ ഉപയോഗിച്ചോളി ങ്ങള് ഇപ്പങ്ങള് പഠിച്ചില്ലേ ഇന്ന് പ്പന്നെ കയ് കാലും പിടിച്ച് നടക്കണ്ടല്ലോ പറയും അതാള്ളത് അങ്ങനെ വരുമ്പോളേ ഓ തർക്ക
ഓരോ കാലഘട്ടത്തിന അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ട്േ
ഉ ഞമ്മ കാലം കഴിഞ്ഞേന്ന്. കാല കാലം ഉം കാലത്തിന് അല്ല നമ്മളണ്ട് മാറന്നേ അ
നമ്മള് മാറയാണ് ശരിയാണ് കാലം മാറല്ലേ ഞമ്മൾ ഓരോന്നും അ അങ്ങനെ പറ്റല അങ്ങനെ പറ്റൂല അത് വേറെ ള്ളോരെടേല് നമ്മളൊന്നിനും പറ്റാതോല് ആ ഒരു
ആ അത് ചിന്തവെരാണ്. അത് നോക്കാണെങ്കി മൊതലാളിമാർക്കും തെരക്കടില്ല പാവപ്പെട്ടവർക്കും തെരക്കടില്ല ഈ നമ്മള ഇടത്തിരക്കാ
സ സാധാര അതാണ് കൊടുങ്ങത് അതിനിപ്പോ എന്തൊരു പരിപാടിാണെങ്കിലും കല്യാണ ആണെങ്കിലും ഒരു വീട് കൂടലാണെങ്കിലൊക്കെ ഈ നടുവിൽ നിൽക്കണവലാണല്ലോ കുടുങ്ങണത് പാവപ്പെട്ടവലാണെങ്കിലും ഓലും ഇല്ലാത്ത പോലാണ് വിചാരിച്ചള്ളല എങ്ങനെങ്കിലും സഹായിക്കും അത് ഓലോട് രക്ഷപ്പെടും ഉള്ളവർക്ക് ഉണ്ടാവും ഈ ഇടത്തറക്കാർക്ക് ആഹ അത്യാവശ്യം ഉണ്ടല്ലോ ആ ഓ ആഹ ആ ആ ഒരു കൺകൂട്ട കൺ ഒരു കൂ ഇതാണ് അതുകൊണ്ട് സഹായിക്കാനും ആരുുംണ്ടാവൂില്ല എന്നാല ഞമ്മളോട്ട ഒന്നും ഇണ്ടാവൂല്ല ആ ഒരു ഇതിലാ ഇണ്ടാവ
ഒന്നിനും കഴ്യാത്തൽ സാധനം വേസ്റ്റാക്കി കളയും ആ സ്ഥാനത്ത് ഈ എ ടത്തരക്കാര് ഭാക്ഷണം കഴിക്കാതെ നിക്ക്ണോരെ എത്രെണ്ട്?
ഏ എത്രോ ഉണ്ട് ഇടനൽക്കാരന്ന എല്ലാത്തിലും എല്ലാം കാര്യം കൊണ്ട്ും പെട്ടണത്
ഉം അല്ലാ പിന്നെ
എപ്പത്തെ ദൂർത്തടിയാണ് എന്തോര ദൂർ
ഇന്നാലും പഠിക്ക്ണില്ലല്ലോ? ഓൽക്കും മറ്റല്ലെയ്ക്കാനും വെയ് ഈ ആൾക്കാരാവണം എന്നില്ല നിനക്ക് അങ്ങനെ
പക്ഷെ ഞമ്മള് നഞമ്മള ഇങ്ങനെ പറയണ്ട് നമ്മളാഒരു അനുഭവത്തിലെത്തുമ്പോ നമ്മളും ആ അയിലേക്ക് ആയി വരൊയ്. കിലുപ്പ അതായാലും കാക്കട്ടെ ആ ആ ആണ് അതെന്നെ പൊതുവായിട്ട് അതാ ല്ലാരുത്തും വെച്ച് പറി. നമ്മൾ ആ രീതിയിലേക്ക ആയി പോവാണ് ന്നു നമ്മളത് തെറ്റാണ് ശരി ന്താന്നൊക്കെ നമ്മക്കറിയാം ന്നാലും നമ്മളയിലേക്കായി.
ഉം മനുഷ്യമാരുടേല് തലയുർത്തി നട രണ്ടേലെന്നുങ്ങാണ്ട് ചെയ്യാണ്. കടം വാങ്ങിട്ടെങ്കിലും നമ്മൾ ചെയ്തു പോവാണ്. അല്ലാതൊന്നൊല്ല അറിയാഞ്ഞിട്ടല്ല പ്പൊ മക്കക്ക് ഫോണ് കൊടുത്ത കേടാണെന്ന് പറിം. അല്ലേ നമ്മക്ക്റിയാനിട്ടാ എന്നാലും നമ്മള ചെയ്തു പോ അറിയാതെണ്ട് ചെയ്തു പോക. ഉ ഇന്നിപ്പോഞ്ഞ് നോക്കിറ്റ് കാര്യല്ല നമ്മക്ക് ഇങ്ങനെ ചെയ്യാ ന്നാലൊരു മൂലൊക്കെടങ്ങി കൊല്ലം മനുഷ്യൻമാരോട് പറയിപ്പിക്കില്ലല്ലോ പറഞ്ഞുകാണ്ട് നമ്മൾ ചെയ്തു പോകാണ്.
ആ അതന്നെ.
ആ അല്ല അതൊന്നുല്ല.
ഇനിപ്പോ ഒരു കല്യാണാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, ഭക് ഭക്ഷണം കൊണ്ടും പിന്നെ ആ ഒക്കെ ധൂർത്തടിക്കല്ലേ
പിന്നേം സഹിക്കാം ഈ പെണ്ണ് കാണാൻ വന്നു കാണ്ട് ഇക്കൊരു മിട്ടായി കൊടുക്
ആ എത്ര പൈസെടെ ചെലവാ അതൊക്കെ. പണ്ടൊക്കൊരു മുഠായിന്റെ പേക്ക് കൊട്ത്തണ്ട് പോവലോ ള്ളേനി ഇപ്പൊ അതന്നെ ഇപ്പൊ ഓരോരുത്തര് വരി വരിയായി ഇങ്ങനെ വരിയാ അതെന്തോ വല്ിയ സംഭവ ആക്കി എടുക്കയാണ് ഉം അഇല്ലാതെ അഇല്ലാതെ പറ്റൂലാന്ന്ള്ള അയില്ലെങ്കിലങ്ങനൊരു കല്യാണം ചെക്കന കാണ പ അങ്ങനൊക്കെ ആ മൻഡിലേക്ക് എത്തിപ്പോുകാണ് പണ്ടത്തെ തന്നെ കൊണ്ട വരണ ശരിക്കുംല്ലെ അതാണ് അയിറത രസം
ഒക്കെ വരുന്നുണ്ടല്ലോ ചെയ്യലൻ ഇവർത്തില്ല പങ്ങന്മാരും ഓരും ആണ്ട് ഒരുങ്ങും
ആഹ് ഓലും ചെയ്യനുണ്ട് അപ്പൊ നമ്മള്ചാരിക്കും എല്ലാരും ചെയ്യണ്ടല്ലോ നമ്മക്ക് നമ്മളായിട്ട്ും ഇപ്പൊ കൊറയണ്ടല്ലോ വിചാരിക്കോ
ഉ തന്നത് നഞമ്മള് കൊറേ വേണ്ട പറഞ്ഞാലും ഇപ്പതാണുങ്ങളും മക്കളും നിക്കോതിന് ഏ അയ് ചെയ്യണം അത ആാക്കണം പറയ
ആ ഏജിലുള്ള ഓല അതാ കാൺണത് അപ്പൊ ഓൽക്ക് ഓലെ ഡെയിലി ഓൽക്കും വേണ്ട
ആ അതാ പറഞ്ഞത് ഞമ്മള അതാവാ ഉം അഥവാ ചെയ്യാഞാ പിന്നെ ഓല്ക്ക് പുറത്തിറങ്ങുമ്പോ മോശണ് ജ്ജ് അങ്ങനെല്ലട
ആഹ അതന്നെ അത തന്നെ ഇപ്പൊ ഇര് അത്ന്നല്ല ഇപ്പൊ ചെറിയ നിസാര കാര്യത്തിന് മക്കള അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയാൽ പറ്റ ൂആ ന്റെ പ്പോ മൂ മുത്തച്ചിന്റെ മോളിതാ ഒരു കുഴപ്പോല്യാതെ അവക്ക്- നല്ലിന് നല്ല റെഡ്ഡ്ക്ക് പല ഒരു ഒരു പല്ലിൻ്റെ ഒരു ഒരു തുള്ളി ഇങ്ങുടെ ഉള്ളോട്ട് കുന്തിയിട്ടേ ഉള്ളൂ നല്ലൊരു രസമാണ് അവക്ക് കാണാൻ ചിലവരുണ്ടാവല്ലോ അവര് കോന്ത്രംമ്പലോന്നല്ല ചെറിയ ഒന്ന് അങ്ങോട്ടും ഒന്നും ഇങ്ങോട്ട് തട്ടുള്ള ആ ഒരു ലെവലക്കേ ഉള്ളൂ പക്ഷേ ബാക്കിയുള്ള പല്ലുകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ എന്നിട്ട് കുട്ടെള് കളിയാക്കിന്നും പറഞ്ഞിട്ട് ക്ളിപ്പിട്ട്
ആഹ അയിനിപ്പോ നോക്കിയണ ഒരു ട്രൻഡാണേ ആ ഇപ്പൊ പല്ലിന് കമ്പി ഇടാൻഞാല് ആ ഒരു രണ്ട്കൊല്ല അ പിന് കമ്പി ഇടാ എന്നും മോശമാണ് സോ
അപ്പ ഞാൻ ഞാൻ അത്ഭുതപ്പെട്ടു ഞൻ അവള കണ്ട ഞാൻ ചെന്താ എനക്ക് പല്ലിന് ഇപ്പോ മോള യിച്ചപ്പോൾ ആയെന്നെ കുട്ടേള് കളിയാക്കി മേമേ പിന്നെഇൻക്ക്ന്റെ പല്ല് ചെറിയൊ ഇതുണ്ട് ഞാൻ എന്നെ കുട്ടേള് കളിയാക്കിയപ്പോ ഞങ്ങളെ കൂടെഉള്ള എല്ലാരും ക്ലിപ്പ് ഇട്ടിക്കണേ അപ്പൊ ഞാനായി ച ഇഞ്ഞപ്പോടാ കണ്ടല്ലോ വന്റെ വണ്ടത്തിയ എന്തൊരു പണിയപ്പ ചെയേ നല്ലൊരു പ പല്ല കേടടുത്താണല്ലോ ഈ ചെയ്യണ
ഇനി നോക്കണെ ആ കൊള്ളാവുമ്പോക്കും ആ പല്ല് പറ്റേണ്ട അടക്ക് പോയി പോലെ കോലലം തന്നെ മാറു
ആ് കൊലം മാറി അതെ എന്ത് രസംുണ്ട് പററിയോൾ കാണാനും ഇ പല്ലൊക്കെ രസം ഞാൻ പറഞ്ഞ എന്തോ ഓ രസ്റ്റോറന്റ് എന്റെ പല് കാണി എന്തിനാ അപ്പ ഇപ്പെട്ട കേട് എന്നിട്ട് പോണ ഇടങ്ങാറാവവാണേ ഈ ക്ലിപ്പിട്ട ഭക്ഷണം കഴിക്കൻ തൊള്ള പൂട്ടാനൊക്കെ പ്രയാസെണോല്ലോ ആ ആക അവള് എട ഓളമ്മ പറയണ്ട് അവള ആകെ പെട്ട് കുത്തിരിക്കുകയാണ് അവഓള് ചെങ്ങാഴ്ചുള്ള തലേ ക കേറിയപ്പത് എന്നൊക്കെ പറയണ്ട്
ആഹ അതല്ലത് അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ഞാൻ പറയാ ഇപ്പൊ ഈ ഫോൺ ഐഫോൺാണന്ന് പറയുന്ന മാതിരി എന്റെ അല്ലന് കമ്പിുണ്ടോ
ആഹ അതന്നെ അതാണിപ്പൊ ഹ് നട്ക്ക്ണേ അപ്പോള് പറയെണ് ഞ്ന്റെ കൂടെ ചങ്ങാച്ചിറൊക്കെ ഇതിട്ടുകാണ്ന്ന് എന്താ പൊതൊക്കെ പററ പേ അബു അത് പണ്ടൊക്കെ അബൂ ഇനി ക്ലിപ്പ് ഇടല് അതന്നെ ക്ലിപ്പ് ഇടാന്ന് പറയണ എല്ലാർക്കും- ബുദ്ധിമുട്ട് എടങ്ങേറോക്കെണ് ഇപ്പ അതല്ലേപ്പൊ ക്ലിപ്പ ഇടാതോനെ കാനാണനാപൂർവം
ന്നലെത്താ
എന്നാ പിന്നെ വിളിക്കണ്ടിട്ടോ
ആഹ ആയിക്കോട്ടെ എന്നാ ശെരി ഉ
ഖുഹ്